ഇല്ലടി
ആഹ് കേക്ക്ണ് ണ്ടേ
ങ്ങ് എ
ഇന്നും ഇന്നലെ ഒന്നും മഴ ഇല്ലല്ലേ ഇന്നലെ ഒന്ന് അന്തിക്ക് ഒന്ന് പെയ്ത്ട്ടോ പക്ഷെ നേരംവെള്ത് നീച്ച് നോക്കുമ്പോ മുറ്റൊക്കെ ഇങ്ങനെ നനഞ്ഞെടക്ക്ണ്ട്
ഇന്നലെ രാവിലെ നല്ല മഴേയ്നെടി
ആഹ് മ് ഇല്ലേ ഇന്നെ ച്ചാല് രാത്രി പെയ്തീനു ആ നേരം വെൾക്കാൻ കാലത്തൊക്കെ
ഏ ന്നലെ രാവിലെ ഇവിടെ നല്ല മഴാരുന്നു ഉച്ചായപ്പോത്തിന് ആ മഴക്കാണ്ട് പോയി ഇരുട്ടുത്തിയ എന്തൊരുഉഷാറിലേനീന്നോ
യോ
അയ് ഞാൻ പറയാം മഴ പെയ്ത്ണ് തോന്ന്ണെന്നെല്ലല്ലേ
ത്യവാ പറഞ്ഞത് എന്താ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാല് ഇപ്രാവശ്യം വെള്ളംങ്ങട്ട് വറ്റിറ്റില്ല ട്ടോ പിന്നെ ഞങ്ങള് ഇവ്ടെ ഇണ്ടാവും ചെയ്തിന്നില്ല അട്ത്തകൊല്ലം ഞ്ഞിപ്പാ അട് ത്ത കൊല്ലം ഞങ്ങള് ഇണ്ടാവാൻ ചാൻസ് കൊറവാണ് കാക്കു പറയ്ണ് ണ്ട് മാർച്ചില് മോളെ എ എക്സാമ് കഴിഞ്ഞിട്ടങ്ങട് പോയി കഴിഞ്ഞ ഇഞട്ത്ത ഈ ജൂലായിലമ്മക്കൊരുമി ച്ച് എല്ലാര്ക്ക് എല്ലാര്ക്കും ഒരുമിച്ച് നാട്ട്ക്ക് പോരാന്ന് പറയ്ന്ന്
ആഹ് ആഹ് ആഹ്
ഇഞ്പ്പൊ വന്നയ്ഞ്ഞാലും ഒന്നിനും കോലണ്ടവ് ല ഇഞ്പ്പൊ നാത്തൂന്റെ മോളെ കല്യാണം ഫുള്ള് അയിന്റെ പിൻ പിന്നാൽത്തെന്നെ നട ക്കെണ്ട്യെരും ഒർച്ച്ട്ടില്ല ഓഗസ്റ്റില് ഇണ്ടാവണം ഓരു എത്തിട്ടില്ല ഓളെ ച്ചെക്കനും അടുത്ത മാസം വെരുന്നർഞ്ഞ്ക്ക്ണ് ണ്ട്
നിക്കാഹയ്ച്ചിട്ടൊക്കെ അതോ ഒറപ്പിച്ച്ട്ടെക്കെ
എൻഗേജ്മെന്റ് കയിഞ്ഞിട്ടൊള്ളൂ
എൻഗേജ്മെന്റ് ആഹ് ആഹ്
ങ്ങളെ സ്ഥലം എവ്ടേണ്
എങ്ങനേ
അന്റെ സ്ഥലം വീടിന്റെ സ്ഥലെവ്ടേണ്
കാരക്കുന്ന് ഞാഅന്നോട് പറഞ്ഞില്ലേ
പിന്നെ മഞ്ചേരി ആ ഭാഗത്ത്ക്കാണോ ഇഹ് ത് ത് പത്തിപ്പിരിയോ പത്തിരിപ്പിരിയോ പത്തി
ആഹ് പത്തപ്പിരിയം ഞങ്ങളെവ്ടേണെടി അത്
അവ്ട്ക്കാണ് കല്യാണം
അത് നന്നായി ഇത് ഞങ്ങളെ നാട്ട്ലാടീ
ആഹ്
ആഹ് ന്നാ വെരുമ്പോഇഞ്തീകൂടണ്ട് പോന്നോണ്ടി
ആയ്ക്കോട്ടെ ഞനവ്ട്ക്ക് എങ്ങനെച്ചഴ്ഞ്ഞാല് ഓളെ പി ന്നെ എളാപ്പാന്റെ കുട്ടിന്റൊരു കല്യാണം ഇണ്ടായ്ന്നു പ്പൊഞങ്ങള് വന്നേരെ വെ വെര്ണിന്റെ മുന്നേ പോണിന്റെ മുന്നേ പോണിന്റെ മുന്നേര് ന്നു അപ്പൊ അന്ന് ഞങ്ങളങ്ങട്ട് വന്നീന്ന് അവ്ടെ ഒരു മദ്രസ് ല് വെച്ച്ട്ടേര്ന്ന് മദ്രസ ല് ഓ ങ്ങനെ ഓഡിറ്റോറിയായിറ്റില്ലേ
അതൊന്നും ഇൻക്കറിയിലാ ഞാന് ഞങ്ങളതീക്കൂടെണ് പോവല് ഞങ്ങളവ്ട്ക്ക് ഇൻക്ക് പിന്നെ അവിട്ക്കൊന്നും വല്യെ ഐഡിയ ഇല്ല അമ്മക്ക് ഈ കാരക്കുന്നും ഇങ്ങട്ടല്ലേ അമ്മക്ക് അറിയുള്ളു പക്ഷെ ഇന്റെ ഹസ്ബൻഡിന്റെ ചെങ്ങായിമാരൊക്കെ അവിടെണ് ഓലൊക്കെ അവ്ടേണ് ഞങ്ങള് അപ്പം ട്രിപ്പോണോരും ഒക്കവ്ടേണ് ഓലെ ചെങ്ങായിമാര് മൊത്തം അവിടെ ഫുള്ള് കൊർച്ച് പേരേഒള്ളൂ ഞങ്ങളവിടെ നിക്കുന്നോല്ല് ബാക്കിക്കെഅവ്ടെ ബന്തപ്പള്ളിയ ആടീ ഞങ്ങള അങ്ങാടി കഴിഞ്ഞിട്ട് ഞങ്ങൾതും മുപ്പത് ന്നാലേനി ഞങ്ങള്ഇപ്പ ഇങ്ങട്ട് മാറിയതാണ് റോഡ് വന്നേലെ ഇക് രാംപറഞ്ഞീല്ലെ അന്നോട് ഗ്രീൻഫീൽഡ് ഹൈവേന്റെ റോഡ് വന്നതാണ് ഞങ്ങളെ വീടെക്കെ പോയി
തന്നെ
ആഹ് ഹൈവേന്റെ റോഡ് വന്ന്
നല്ല പുതിയ വീട് വെക്കാനാവോലോ നല്ലതെ ആഹ് നല്ല എമൗണ്ട് ഇട്ടോലെ ഇന്റെ മൂത്താപ്പാന്റെ മോളെ ഇതേപോലെ കല്ല്യാണം കഴിച്ച് ഒന്നും ഇണ്ടായിര്ന്നില്ലട്ടോ പിന്നെ ഓലെ ത് പൈ ഇത് ഇട്ത്ത്കാണ്ട് അന്ന് അന്നത്തെക്കാലത് ഇതൊക്കെന്നർഞ്ഞാ ഈ സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ച് അങ്ങെനേര്ന്നല്ലോ
അതാണ് ഇന്റെ കാലത്ത് അന്റെ അൻക്ക്
ഇക്ക് സ്ത്രീധനം വാങ്ങിറ്റില്ല ഇൻക്ക് വാങ്ങിട്ടില്ല അഅന്നെ വാങ്ങെ സാനത്ത് ഇണ്ടായിരുന്നു പക്ഷെ എനിക്ക് വാങ്ങീട്ടില്ല പൈസ വാങ്ങിയിട്ടില്ല
ഉം ഇൻക്കിന്റെ ഇബല് വാങ്ങീക്ക്ണേ ന്നട്ട് ഞാൻ എപ്പളും പറിം ഉസ്റും പുളില്ലെ നിങ്ങക്കൊന്നും അതന്നെ ലക്ഷത്തിന്റെ കണക്കേനിം അഹ് ആഹ് കൊറച്ചൊന്നും അല്ലല്ലോ വാങ്ങേത്
ന്ന്ള്ള കുട്ട്യാളാണെങ്കിലും ഇണ്ടാണെങ്കിലും കൊട്ക്കണം ഒരു ലക്ഷം
ആടീ ങ്ങട്ട്ന്റെ ന്റെമ്മാനെ എല്ലാരും ചീത്തർഞീനി ജ്ജെന്തിനാപ്പോളെ കെട്ടിച്ചത് അയിന് പ്രായയ്ക്ക്ണങ്കി തെര് തെരക്കടില്ല ഇങ്ങക്ക് ബേജാറൂടല് കോളാര് വരാത്തക്കേടൊന്നും ഉണ്ടാവ് ലല്ലോ
തള്ളാര്ണ്ടാവും ഓൽക്കാണ് ഇതിന്റെ ഒക്കെ ഒരു ഇത് കെട്ട്ച്ചിണില്ലേ കെട്ടി ച്ചിണില്ലേ എന്താ ഇന്റെ മൂത്താപ്പാരെക്കെ ഇങ്ങനെനി ഇന്റെപ്പാനോടോയ്ച്ചീന്നു ഓലൊക്കെ കുട്ട്യാള് പത്താംക്ലാസ്ന്ന് കെട്ടിച്ചതേര്ന്നു ഇന്നെ കെട്ടിക്കായിട്ടൊയ്ച്ചീന്നു ഇന്താത് വിത്തിന് ഇട്ത്ത്ക്കാന്നോയ്ച്ചീന്നു ന്റെപ്പാനോട്
എന്താലേ ഞാൻ പറയാ മനുഷ്യന്മാരായ മനുഷന്മാരായി ഞാ അങ്ങട് ഇന്റെ ആങ്ങള ഇപ്പളും പറിം എടീ ഇൻക്കന്ന് അത്രക്ക്ല്ല ബുദ്ധിയൊള്ളേനീ ഇൻക്കാെയ്ൻ മാത്രം ബുദ്ധെച്ചിട്ടില്ലേനീ ഇല്ലെങ്കില്
താഴേണ് ആങ്ങളാര് ഓലും പറിം
ഇങ്ങട്ട്ന്റെ ആങ്ങളാര് ഇട്ത്തെയ്ക്കും ഇന്റെ ആങ്ങള ഇട്ത്തേക്ക് പറിം എലേ മേരേജാ ഔ ഇജ് വെജ്ജാ ഇങ്ങെക്കെണ്ടാക്കു തെര്ക്കടില്ല അപ്പൊ എങ്ങനെ കണ്ട്മുട്ടിയതൊവ്ട് ന്നാണ് രണ്ടാളും
ഇതൊരു വല്ല്യ സംഭവാണ് ഞാന് ഞാൻ ല്ലേ സ്പോർട്സിൽ ഭയങ്കര ആക്റ്റീവ് ആയ്ര്ന്ന് സ്കൂളാണെങ്കിലും തന്നെ ആഗസ് സ്കൂളാണെങ്കിലും തന്നെ നല്ല സ്റ്റാറേയ്ര്ന്നു അങ്ങനെ നടക്കണേര്ന്നപ്പോ
ഉം
ഞങ്ങള് സ് സബ്ജില്ലയ്ക്ക് ഇവടെ ഇബരെ കാക്കൂന്റെ നാട്ടിലെ സ്കൂൾക്കേര്ന്നു സബ്ജില്ല സ്പോർട്സ് ഇണ്ടായ്ര്ന്നത് അപ്പൊ നമ്മള് സ്പോർട്സിന് വന്നപ്പോ
ആഹ്
കാക്കും കാക്കുന്റെ ഫ്രണ്ട് ഇണ്ടേന്നു ഇങ്ങനെ ഓച്ചാല് നമ്മള് പ്പ്ച്ചെസെയിം പ്രായക്കാർ അല്ലെങ്കിലും ഒന്ന് രണ്ട് വയസ്സ് മൂന്ന് വയസ്സൊക്കെ എളേ ത്കുട്ട്യാളാണെങ്കില്നമ്മളെ ഫ്രണ്ട്സാളായിറ്റങ്ങനെ ഇണ്ടാവോല്ലോ നാട്ടില് അപ്പൊ ഓന് സ്പോർട്സിന് ഇണ്ടായപ്പോ അങ്ങനെ അങ്ങട്ട് കാണാൻ വന്നതേന്നു പിന്നെ അങ്ങ നെഅവിട്ന്ന് ഇതായി അപ്പൊ ഇന്റെ ഫ്രണ്ട്സിനൊക്കെ ഇതേപോലെ പത്താം ക്ലാസിലായപ്പോത്തന്നെ അഫെയറ് ഇണ്ടായിരുന്നു അന്നൊക്കെ അങ്ങനെ ഇതായിന്നല്ലോ സംഭവായിര്ന്നല്ലോ അപ്പൊ ഇനിക്ക് ഇതിനോ
രസല്ലേ
ആഹ് അന്ന് ഇൻക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യം ഇണ്ടായിര്ന്നില്ല ഞാൻ ആർക്കെന്തെങ്കിലും ഇതേപോലെ എന്തെങ്കിലും കണ്ട് കഴിഞ്ഞാ അപ്പ ടച്ചേഴ്സിനോട് പോയി പറഞ്ഞ് കൊടുക്കും. അങ്ങനെയൊക്കെ ഭയങ്കര ഒരു സാധനേര്ന്നു.
സ്കൂൾത്തെ കുട്ട്യേൾ അന്നെ പറ്ഞ്ഞാ വേം അറിയു ഏതായാലും.
ആ പിന്നെന്താ. ടീച്ചേഴ്സിനും കുട്ട്യേക്കൊക്കെ ആ കാലത്ത് പഠിച്ചുട്ട്യോ ക്കെ കണ്ടഴിഞ്ഞാ വെളിച്ചപ്പാടേര്ന്നു. ഇങ്ങട്ടറിയില്ലെങ്കിലൊക്കെ അങ്ങട്ടറിയെല്ലാർക്കും. അയില് പിന്നെ അങ്ങനെ. ഫ്രണ്ട്സിനും തന്നെ എങ്ങനേലും ഇന്നൊരു കുഴിച്ചാടിച്ചണംന്ന്ല്ലെ. ഇതേര്ന്നു. ഞങ്ങള് ഗ്യാങ് ആറാള ചെയ്യ്ന്ന്. ഐ എം എച്ച് ഫോറ് പറി. ഞങ്ങള് ഇപ്പഴും ട്ടോ ഞങ്ങക്ക് ഒരു ആഗ്രഹേന് ഇതൊക്കെണ്ട് ഞാൻ മാ അത്ര ഇങ്ങനെ ഇതായി നടക്കുമ്പോ ഇന്നി എവിടേലും കൊണ്ടോയി കുഴിച്ചിട്ണന്ന്ള്ള ഇതേര്ന്നു. യാങ്ങനെ പിന്നെണ് പോലെ നമുക്ക് പറ്റിച്ചെടി. അറിയാത്ത ആളല്ലേ അങ്ങനെ ഇങ്ങനെ ന്നൊക്കെ പറ്ഞ്ഞ് കാ ആണ്ട്
ആഹ്
അങ്ങനെ ഓല് നമ്പറ് വാങ്ങിങ്ങാണ്ട് ഇങ്ങട്ട് പെടുത്തിയതാണ്. പിന്നെങ്ങ പെട്ട്. ഓലെന്നെ ഓൽതൊക്കെ കഴിഞ്ഞു വേറെ ഇള്ള ആൾക്കാരെ കിട്ടി പോവോം ചെയ്തു. ഞാൻ മാത്രം ഇങ്ങരെ കെട്ടി
അള്ളാഹ്. പക്ഷെ എന്നാലും അൽഹംദുലില്ലാല്ലെ ഏത്. ലൗ മാരേജ് ആയാലും അല്ലെ
സുഖാണ്. ഒരു കൊഴപ്പൊല്ല. ഒരു കൊറവുല്ല. ഒന്നിനും ഇതെരെ ഒന്നിനും വരുത്തിയിട്ടില്ല. കൊറവ് വരുത്തിയിട്ടൂല്ല.
അതെന്നെ ഞാൻ പറ്ഞ്ഞെ. ലൗ മാരേജ് ആയാലും എന്താടി ഒരു കൊറവൂല്ലാതെ നമ്മളെ നോക് ക്ക്ണ്ല്ലെ അത് മതി. അത് തന്നെ നമ്മുക്കൊരു വല്യൊരു സംഭവാണ്
ആഹ്
അങ്ങനെ ആണതെന്നെ.
ഉം
ഏ ഇങ്ങട്ട് പിന്നെ അയ്മ നമ്പർ ആഡ് ചെയ്തു രണ്ടാളോട് വുൾ ച്ചാണ് കല്യാണം സെറ്റ്. അപ്പൊ പെരക്കാരൊക്
ഇവരിങ്ങന ചോയ്ക്ക ഇജ് മെസേജ്യയ്ച്ച മെസേജ്യച്ച ചോയ്ക്ക അന്നൊന്ന് ഇതേപോലെ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലല്ലോ. ഞമ്മക്കൊക്കെന്ന് പറഞ്ഞാല് മണ്ണിന്റെ വീട്ടിത്തെ ഇമ്മാരെ ഫോണ്
ആ അത് വിളിച്ചു കഴിഞ്ഞാലോ. ഇമ്മാർക്കൊക്കെ അന്ന് ഭയങ്കര സ്ട്രിക്
ഭയങ്കര സംശയാന്തല്ലേ. ഇന്നട്ട് ഇതേപോലെ ഞാനെന്തെയ്യും ഞാൻ മര് തേജ അയച്ചിട്ട് ജസ്റ്റ്. ഞാ ഇങ്ങനെ അസ്നേണ്. പിന്നെ ഇങ്ങട്ട് വിളിക്കര്ത്. ഞാൻ അങ്ങട്ട് പറിമ്പം മാത്രം വിളിച്ചാ മതി അറ്ണ്ക്കാണ്ട്. പിന്നെ ഞാന് ഒരാഴ്ചയ്ക്ക് വിളിക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
ഉം ഉം
പിന്നെ ആള്ണ്ട് ഇങ്ങട്ട് വിളിച്ചിക്ക്ണ്. ആള് വെറുതെ ഇങ്ങനെ വിൾച്ക്ക്ണത് ഇമമ്മെ ഫോൺ എടുത്തത്. ആള് ചോയ്ച് അർഷതിൻന്റെ വീടല്ലേ. സ്കൂള്ന്ന് മാശാണ് ന്നർഞ്ക്ക്ണ്. അപ്പോ അറിയാതെ ഒരില്ലാത്ത പേര് പറഞ്ഞതാന്നാണ്. പക്ഷെ ഇന്റെ അനിയന്റെ പേര് അർഷതാണ്.
അത് നന്നായി.
ഇമ്മ ഞാൻ അർഷിതിന്റെ വീടെന്നേണ്. ഞാൻ കൊടുക്കാറൊക്കെണ്ട് നേരെ ഓൻന്റെടുത്ത് ഫോൺ കൊണ്ട് പോയി വച്ച് കൊടുക്ക. അവൻ ചെറിയ കുട്ട്യാണന്ന്. ആ കൊണ്ടയി കൊട്ത്ത്ക്ക്ണ് . ഫോണ് കട്ടാക്കിണ്. ഞാൻ പിന്നെ നോക്കുമ്പോ ഈ നമ്പർ ഇതില് ഞ ഞാൻ വിളിക്കാതെ അങ്ങട്ട് വിളിക്കതെങ്ങട്ട് വിളിക്കെര്തെന്ന് പറഞ്ഞ് ള്ളതല്ലേ പിന്നങ്ങനെ അങ്ങനെ വിളി ക്കലൊന്നുണ്ടായിലെപ്പളേലും എപ്പളേങ്കി പിന്നെ അങ്ങനെ മെസ്സേജയച്ച് മെസ്സേജയച്ച് പിന്നെ കാണാതിരിക്കാൻ പറ്റാതായ് പിന്നെ സ്കൂളിന്റെ അവിടുക്ക് വര്വക്കെ ഞങ്ങളെവ്ട്ന്ന് ഏകദേശം മു മുക്കാ മണിക്കൂറിനട്ത്ത്ണ്ട് രാവിലെനീച്ച് വരും അന്നൊക്കെ ഒരു പ ത്തീസം കൂടുമ്പളോ ഒരാഴ്ച കൂടുമ്പളോ വെരും രാവിലെ സ്കൂൾക്ക് ഞങ്ങള് നടന്നാ പോവ്വാ
ആഹ് ആഹ്
അപ്പൊ അങ്ങനെ വെരും ന്ന്ട്ടവ്ട്ന്ന് സംസാരിക്കൊന്നൂല്ലേട്ടോ ഞന്നൊക്കെ പേടിയല്ലേടീ ഇപ്പത്തെ പോലെന്നല്ലല്ലോ ജസ്റ്റ്ങ്ങനെ ഞമ്മള് നോക്കും കൂടില്ല നോക്കും കൂടില്ല വെറുതെ ജസ്റ്റ് വി ന്ന്ങ്ങനെ കാണും അങ്ങനെ പോം
അതന്നെ അത് നോക്കുമ്പോതിനെടീ ആൾക്കാര് കാണ്വൊ ഞമ്മളെ ആൾക്ക് ഞമ്മളെ വീടിന്റെവ്ടെല്ലേ ആരെങ്കിലും ആര്ക്കാടീ ഇപ്പത്തെ കാല ആര്ക്കാ പേടില്ലേ ഒക്കെ തോൾലും കജ്ജെച്ച് അങ്ങനെ നടക്ക്‌ന്ന് ഇപ്പത്തെ കുട്ടികള് ആഹ് ഒക്കെ ഏത് ഇതില്ലോൾക്കും ആഹ് എന്താപ്പതക്കെറയും ഞാന്
ആഹ്
ഇപ്പോത്തെ ഓരോര്ത്തരെ വെ ഇത് ഫേമസന്നെയാണ് ഇപ്പതെ
അഹ് ന്റെ അമ്മ ഇന്ന്ട്ട് ഇതേപോലെ അങ്ങനെയായി പിന്നെ പെങ്ങളെ പരിചയായ് ചെറിയ പെങ്ങള് പ്ലസ്ടു വിന്റെ സെയിം ഏജേര്ന്നു ഓളെ പ്പ് ഓളെ പരിചയപ്പെടുത്തിന്നു പിന്നെ ഓള് വഴിയായി ഓള് വിളി ക്കു ആദ്യം ആഉമ്മന്റെട്ത്ത് ആരാമൂഹസീനേ വിളിക്കണെങ്ങാണ്ട് ഫോണെരും
യാ പറ്റ് പറ്റ് പറ്റ്യാ നാത്തൂനേം കിട്ട്
ഉം ആഹ് എന്ന്ട്ട് പിന്നെ ഓളെ കല്യാണായി ഓളെ കല്യാണായ പിന്നെ ഞങ്ങള് ഫാമിലിയെല്ലായ്ട്ട് അറിഞ്ഞീര്ന്ന് എല്ലാരും പോന്നൂ കല്യാണത്തിന് ഫ്രണ്ടല്ലേ ഇതാറിഞ്ഞല്ലോ വീട്ടുകാര്ക്ക്‌
ആഹ് ആഹ്
ഉം ആഹ് ഏയ് പിന്നെ പ്ലസ്ടു കഴിഞ്ഞാടേ പിന്നേ വീട്ടില് കല്യാണാലോചനൊടങ്ങിയപ്പോ പിന്നെ ഞാൻ പറഞ്ഞു അന്ന് ഇരുപത്തിരണ്ട് വയസായിട്ടൊള്ളൂ കാക്കുനെ ഇൻക്ക്
ആഹ്
ഞങ്ങള് ഏജ് ഡിഫറൻസും ഇല്ല ഒര് നാല് വയസ്സിന്റെക്കെ നാല് അഞ്ച് അഞ്ച് വയസ്സിന്റെന്താ അഞ്ച് വയസ്സിന്റെ ഡിഫ്രൻസ്
ആഹ് ഇങ്ങട്ട് എന്തേ ഇങ്ങട്ട് വീട്ട് ഓ ഓല് വന്ന് ചോയ്ക്കൺണ്ട് അപ്പൊ പെരക്കാരും ഇവലറിയീലേ
ആഹ് അറിയാ അപ്പൊ ഓള് പറഞ്ഞു ഉപ്പാനോട് എനിക്ക് രണ്ടാങ്ങളാരാ ഓള് എന്റെ രണ്ടാങ്ങളാര് പെണ്ണേരയ്ൽന് തെരയാൻ നിക്ക്വാണ് അയ്ന് ഏതെങ്കിലൊന്നിനെ കൊണ്ട് ച്ച്ഓളെ ക്കെട്ടിച്ചേരണംന്ന് പറഞ്ഞ് ഉപ്പാനോട് അങ്ങനേം തള്ളീട്ടു പിന്നോള ഉപ്പാനോടൊക്കെ നല്ലോണം തൊള്ളാറയും നാത്തൂന്
ആഹ് ആഹ് ആഹ്
അപ്പൊ അങ്ങനെയാ പറഞ്ഞേ അപ്പൊ ഓല് ചോയ് ഇന്റെ വീട്ടുകാർക്കറില്ലാര്ന്നു ലവ് മാരേജാന്ന്ള്ളത്
ഉം ആഹ് ആഹ്
കല്യാണം കഴിഞ്ഞി ല്ലാ ആങ്ങളക്കറിയാ ചെറിയോന് അറിം വല്യവന് അറിം
ആഹ് ആഹ്
വല്ല്യോനറിയാ പിന്നെ അതേപോൽതന്നെ പിന്നെ കസിൻസിനൊക്കെ അറിയാരുന്നു
അത് നമ്മള് സ്വാഭാവികായ്ട്ടും നമ്മള് പറയുവല്ലോ
ആഹ് പറയൂല്ലോ അങ്ങനെ അറിയായിരുന്നു ഓരൊക്കെ സപ്പോർട്ട് ആയിരുന്നു പിന്നെ എന്റെ എഹ് ഒരു കസിന്ണ്ട് പിന്നെ ആഹ് കാക്കുന്റെ കല്യാണത്തിന്റെ അന്ന് ആണ് പിന്നെ ഏകദേശം ഒക്കെ എല്ലാരും അറിഞ്ഞത് ആ കാക്കൂന്റെ കല്യാണത്തിന്റെ അന്ന് ഇപ്പൊ ഇതേപോലെ കാക്കൂന്റെ ഫ്രണ്ടും ഫാമിലി ണ്ടായിന്നു അവിടെ അപ്പൊ ഓന് കണ്ട ഇഷ്ടയിക്കുണു പറഞ്ഞു ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്തായിരുന്നു അപോലാൻസി കുറച്ച് അത്യാവശ്യള്ള ടീമുകളു ആണ് ആകെ ഒരു മോനു ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പത്ത് ന് വല്യമാർക്കൊക്കെല്ലേ അങ്ങൻത്തൊക്കെട് കേക്കേണ്ടത്
ആഹ് ആഹ് ആഹ്
കേട്ടോ
ആഹ് ആയിക്കോട്ടെ